ഹലോ
ആഹ് കേൾക്ക്ണ്ല്ലേ
ആഹ ഉണ്ട് കേൾക്കുന്നുണ്ട് നേരത്തെ കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞില്ല ഫുള്
ഓ
എവിടെ ഫുഡൊക്കെ കഴിച്ചോ നല്ല വിശേഷം ആ എന്തേനു ഫുഡ് എന്തേനു
ഫുഡ് എന്തെന്നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കീനോ
അയിന് ബാലൻസ് ഉണ്ടോ ചൂടാക്കി ആഹ അപ്പൊന്ന് വൃ പ്രത്യേകിച്ച് പണിയൊന്നുമല്ല ഉച്ചക്ക്
ഏ ഇല്ലില്ല പിന്ന നിങ്ങള് കയ്ച്ചില്ലേ
ഓ കഴിച്ചു
ആഹ മയയില്ലല്ലേപ്പോ പോ വെയിലാണ് വെയിലും ഇല്ല മയയൂല്ല ഒരു മൂടലും
ആ അവിടെ നല്ലൊരു മഴ പെയ്ത് ഇപ്പോ ഒരു ചെറിയൊരു വെയില് വരുന്നുണ്ട്
ഇവിടെ മഴ പെയ്തിട്ടൊന്നൂല്ല ഇതുവരെ
ഏല്ലേ ഇവിടെ ഉച്ചന് ശേഷം നല്ലൊരു വ്യക്തി വരും
എവിടെ വേദിയില്ല ഇവിടെ ഞാൻ മൂടി ഇങ്ങനെ വരും പിന്നെ അതേമാതിരി വെയിലർച്ച അങ്ങനെയാണ്
ഏ ഏ എന്താണ് പഠിക്കയാണോ ഹൗസ് വൈഫ്ാണോ എന്താണ്
ഞൻ പഠിക്കയാണ് പ്ലസ് ടു
ആഹ പ്ലസ് ടു ഏതാ സബ്ജക്ട്
എന ഹുുമായിട്ടസ
ആ
നിങ്ങളെ ഹൗസ് വൈഫാ
ആഹസ് രണ്ട് കുട്ടികളും ഉമ്മ
ഓ കുട്ടികളൊക്കെ പഠിക്ക
അല്ല അന്ന് വലിയോക്ക് ക്ലാസ്സ്ുണ്ട് പക്ഷെ പോയില്ല മടി മുപ്പതാ അവിടെ ഇന്ന് കളിക്കുന്നുണ്ട് ഉ മറ്റാൾ ഇതാ അടുത്ത വീട്ടില് കളിക്കാൻ പോയിിക്കും
എത്രല്ലോ പഠിക്കണേ
മൂ താളാറില് രണ്ടാമത്തോള് കെ ജി
വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടിലെ അമ്മ അപ്പാ കാാക്കാ മൂന്നാ നണ
ആഹ അഴിമോളാ
ആഹ ആഹ
ആ മൂന്നഞ്ഞമാലല്ലേ
ആഹ ആഹ
ഉം കാക്ക എന്താ ജോലിക്കുണ്ടോ
എ കാക്ക ഡിഗ്രി സെക്കൻഡ് ഇയർ ആാണ്
സെക്കൻഡ് ഇയറല്ലേ
ആഹ അനിയൻ ഒരാള് ഒമ്പതിലെ ഒരാള് രണ്ടിലെ ഒരാൾ എൽ കെ ജി
ആഹ ചെറിയറ്റികളാണല്ലേ എൽ കെ ജി ആ ഇറെ ഉ ഇളയോളം എൽ കെ ജിയാ അൽ ആ എൽ കെ ജീനെ പ്രാവശ്യം എങ്ങനെയാണ് ആ പഠിക്കാന് ഒക്കെ നല്ലോണം അങ്ങോട്ടെ നമ്മള ഈ അക്ഷരങ്ങൾ റാ ാ അങ്ങനത്തെ കേ രാ അതൊന്ന ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് കൊണ്ട് കിട്ടൂല നമ്മളത്ര ാലും ഉ ആ ഒരു അക്ഷരം അങ്ങോട്ട് കിട്ടില്ല ഉ പിന്നെ നമുക്കി ഇങ്ങോട്ട് പഠ പഠി പഠിപ്പിക്കാൻ വീട്ടിലേക്ക് തരൂല ഒ അവിടുന്ന് തന്നെ പഠിപ്പിക്കയ്യ
ഓ പ്രൈവറ്റ് സ്കൂൾാണോ
ആ പ്രൈവറ്റാ ഒരു ക്ലാസ്സിൽ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടാവും
ആ ആ
അപ്പം ഉം അവര് അവിടന്ന് തന്നെ ഉ പഠിപ്പിക്കുകയ്യ ബുക്കൊക്കെടെ വെക്കുകയ്യ ബാഗും ടിഫിനും ഒക്കെ അങ്ങോട്ട് കൊടുത്തിടും അങ്ങനെ ചെയ്യാം അപ്പ അത്ര വലിയ പ്രശ്ന ഇല്ല പക്ഷെ നമ്മള ഇവിടുന്ന് പഠിപ്പിക്കുമ്പോ ആ ഒന്ന് റിപ്പീറ്റേഷൻ ചെയ്യണല്ലോ നല്ലോണല്ലോ ഒരിക്കും ഒന്നും കൂടി ഇത്ണ്ടാവില്ല ആ അപ്പം ആ ഒരു അക്ഷര ഇങ്ങോട്ട് കിട്ടാന്നരു പ്രയാസംൊക്കെ ഇടും ഉ വേറെക്കഴപ്പന്ന പാട്ടൊക്കെ അങ്ങനെ പാടുകായിയും ചെയ്യും നമ്മൾ ഓരോര അക്ഷരങ്ങൾ പറയുമ്പോ അത് കിട്ടൂല
ആ ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ ഓന പഠിക്കാനൊക്കെല്ല ഇഷ്ട്ടാ ണ് സ്കൂളിൽ തന്നാല പറയുംമ്മ എന്തേലും താണ്ടോ എന്തേലുംയിക്കാണ്ടോ ങ്ങ വത്താര എടുക്കും ഓൻ ഇങ്ങനെ എന്ന സ്കൂൾക്ക് പോണം
ഉഹ ഉ
അ മടന്നല്ല എന്നും പോയിട്ടില്ലെങ്കി എത്ത നോലോൽച്ചലാണ് സ്കൂള ഇല്ലങ്കി
ആഹ ആഹ
ടെ കളിക്കാനൊക്കെ കൊറെേ പാർക്കുംക്കണ്ട് പിന്നെ ഫ്രണ്ട്സും
ആഹ ആഹ
ഇവിടെ നിക്കണ വീട്ടിൽ നിക്കണ ഇഷ്ടല്ല
അംഗലവാടി പോയിക്കണോ ആ ആഹ നമുക്ക് പോകാൻ മടിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഈ ഓരോരു സ്പീച്ച് ചെയ്യുമ്പോ ഒക്ക അത് കിട്ടാണ്ടാാവുമ്പോൾ ഈ വേണ്ട അത് വേണ്ട അപ്പം വേമ്പ ണങ്ങി കടുക്ക കിട്ടൂല അക്ഷരം കിട്ടാ ഞാനെ റിപ്പീറ്റ് ചെയ്യുമ്പോ അത് കിട്ടാണ്ടാവകുമ്പോം വേ പണങ്ങും അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഇഷ റെഡി ആവായിരിക്കും
ചെറിയ കുട്ടികളല്ലറക്കറ
പക്ഷെ ആ അക്ഷരം ആക്ഷ എനിക്ക് ഒരു പേടിയൊ ഒരു അക്ഷരം കിട്ടി ട്ടാണ്ട നിക്കുമ്പോ അത് തീരെ ഇങ്ങോട്ട് വഴങ്ങി വരും ന്നേ ഇല്ല ബാക്കിയ എല്ലാ നല്ല കച്ചറിയും ഒക്കെയാണ് സംഭവൊക്കെ കാണ പക്ഷെ ആ ഒരു രണ്ട മൂന്ന് അക്ഷരങ്ങൾ അ തീരെ ങ്ങട്ട് കിട്ടുന്നില്ല
ആഹ
റെഡിയവേക്കും
ശ്രദ്ധിക്കലുണ്ടാവില്ലേ
ആഹ് ഞാൻ മിസ്സിന്റെ പറഞ്ഞിക്കന്ന് മോക്ക് ഇങ്ങനെ അക്ഷരത്തിന്റെ ഒരു പ്രശ്നുണ്ട്ന്ന് ഈ അപ്പം മ ശ്രദ്ധിക്കാൻ പറണിക്കുന്നു ന കൊറച്ച കഴിയുമ്പോ റെഡി ആവക്കും
പിന്നെ
ഈ ടെൻത് വരെ പഠിച്ച സ്കൂൾ തന്നാണോ പുസ്റ്റം പഠിക്കുന്ന
ഏ അല്ലല്ല വേറെ സ്കൂള
പ്പ
ഉ ഇവിടന്ന്രു ബസ്സ വരെ പോണം
ആഹ ആ ആ
പിന്നെ നിങ്ങള ഹൌസ് വൈഫ
ആഹ ഞാൻ ഹൌസ് വൈഫ കല്യാണത്തിന് മുൻ്പൊക്കെ ജോലിക്ക് പൊയ്ക്കണ് പിന്നെ ഇത് തന്നെ ജോലി
ആഹ എന്ത് ജോബിനാ പോയിനെ
ഹ് ഞാന് എം എൽ ടിക്ക് പോയിനു ലാപ്ടക്ക് വെച്ചിട്ട അത് കോഴ്സ് കഴിഞ്ഞ് പിന്നെ കൊറച്ച് ട്രെയിനിങ്ങിന് പോയി. പിന്നെ ഞ ഫൈനാൻസി പോയി പിന്നെ കൊറച്ച് വോഡഫോന്റെ ഓഫീസ് പോയി അങ്ങനെ കൊർച്ച് കൊർച്ച് ഉ പിന്നെ കല്യാണം കഴിഞ്ഞ്
അയിനേഷം പോയിണ്ടാവുലല്ലേ
അയിനേഷം പോയിട്ടില്ല.
ആ. പിന്നെന്തൊക്കെയാ? പിന്നെക്കെ അല്ലേ?
ഓ ഉപ്പക്ക് എന്താ ജോലി?
ഉപ്പ ഒരു എന്താ പറയാ ഒരു സ്ഥാപനത്തിലാണ്.
ആ ആ അ ഇവിടെ തന്നെ അല്ലെങ്കി ഗൾഫിലോ?
ഏ ഇവിടെന്നെ നാട്ടിലന്നെ.
ആ ആ ഉമ്മ ഹൗസ് വൈഫക്കുംല്ലേ? ഉം. അവിടെ ഇപ്രാവശ്യം മഴ പെയ്തുക്കണോ നാട്ടില്?
ആ മഴ പെയ്ത്ക്ക്ണ്. പക്ഷേ വല്യ മഴയില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രൊന്നുംല്ല.
മെയ് ഉം ജൂൺ ആയിട്ടൊന്നും മഴന്റെ യാതൊരു ലക്ഷണും ഇല്ല. വേറെ ഏതോ മാസം പോലെ വേറെ ഏതോ മാസം പോലെ നമ്മള് ഈ സ്കൂളിൽ പോകുമ്പോക്കെ മഴ ഇപ്പൊ ഇത് നല്ല ചീഞ്ഞൊക്കെല്ലേ പോവാ ഇവിടെ മോള് പറയും മ്മ കൊട പുതിയ കൊട വാങ്ങിയിട്ട് അതൊന്നും നിർത്താൻ കഴിഞ്ഞില്ലാതെ അതോ മഴ മഴ ആയാലല്ലേ നമുക്കത് നിർത്താൻ കഴിയുള്ള പൂതിയാണ് അതൊന്ന് കൊട ചൂടി പോവാൻ
ആ മറ്റേ ജൂൺ സ്കൂൾ ഓർക്കുമ്പോത്തിന് മഴണ്ട് പെയ്യലല്ലേ? സ്കൂളവതിയും ഒക്കെ ആ ആ. അങ്ങനെയൊന്നുല്ല.
ഉം അപ്പതാ നല്ല വെയിൽ. ആഹ് നല്ല ചൂടുള്ള വെയിൽ.
ആ ഇവിടെ മൂടിക്കാണ്
ഏ ഇവിടെ ഇന്ന് നല്ല വെയില ഈ അങ്ങോട്ട് പെയ്യുവായിക്കും ഇപ്പ ഇവിടുത്തെ അങ്ങോട്ട് പോ ന്നുണ്ടാ
അവിടെങ്ങ ഇമ്മാന്റെ കുടിയില് ഇമ്മമ്മീം പറയും ഇമ്മമ്മ ഇവിടെ ഈ ഭാഗത്ത് കാറ് കാണുമ്പോ പറയും നിങ്ങളവിടെ മഴുണ്ടോ ചോയ്ച്ച് ഇങ്ങോട്ട് വിളിക്കും.
അ കൊറെ ഡിഫ്‌റന്റ് ഉണ്ടോ?
ഉം ആ കൊർച്ചൊക്കെ ഇണ്ട്. ഒരു പത്ത് കിലോമീറ്ററോക്കെ ഇ ണ്ടാവും.
ആ ആ. ആ അതിന് നമ്മള ഈ കൊർച്ച് കൊർച്ച് കൊർ ച്ച് ന്നെ ഇണ്ടെങ്കിലും ആ ഒരു ഭാഗത്ത് മഴെയ്യും. ഇപ്പർ ത്തെ റോഡ്സിൽ ഇപ്പറത്തും മഴയ്യൂല അങ്ങനെക്കണല്ലോ.
ആ.
നമ്മുടെ ഈ ഭാഗം തന്നെയാണ് ഇപ്പർത്തെ സൈഡും ഇപ്പർത്തെ സൈഡും ഞങ്ങൾങ്ങനെ വയലുണ്ട് ആ വയലിന് അവിടുന്ന് അങ്ങോട്ട് മഴ പെയ്യും ഇപ്പോഴത്തേക്കും മഴയും പെയ്യൂല. അ എപ്പളും ഓന് പണിയ പോമ്പോ മഴ പെയ്ത യാതൊരു ലക്ഷണവും ഉണ്ടാവൂല.
ആ ആ.
എന്താ ചുമ?
ഉം വയലൊക്കെ എടുത്ത് തന്നെയാണോ?
ആ അവിടെ മുമ്പിലൊക്കെ വയല. ആ ആ മുമ്പിലൊക്കെ വയല.
എങ്ങനെ
വൂലെ തോടൊക്കെണ്ടാവൂലെ അടുത്ത്
ഓ ഓ തോടുണ്ട് ആ തോടുണ്ട് തോടും പുഴയൊക്കെണ്ട് ഉം അവിടെണ്ടോ
പ്പം മ ഇവിടെ എടുത്തില്ല കുറച്ച് പോണം ഞങ്ങളെ തറവാടിന്റെ അടുത്ത് ത്ത്ണ്ട്
ആ ആ
തറവാടും ഞങ്ങൾ കുറച്ച് ഏ ദൂരെയാണ് അവിടു
ആ ആ എന്റെ നാത്തൂൻറെ വീട്ടന് മുമ്പ്കൂടെ ണ്ട് ഉം നല്ല ഈ പാറ പാറകളൊക്കെ ണ്ടാവുല്ലേ വല്യ വല്യ പാറകള് വെള്ളച്ചാട്ടം ആ അത് ആ അത് മുന്ന് മുന്നുകൂടാ ഒഴുകിപ്പോണ ഓരോ മുറ്റം മുറ്റം കഴിഞ്ഞിട്ട്
ആ
അങ്ങത്തെ നമ്മളെ ഈ എവിടെങ്കിലൊ ക്കെ വെക്കേഷനൊക്കെ പോവല്ലോ ഓരോരു സ്ഥലത്ത് ആ ഞങ്ങളങ്ങനെ പോവൂല അങ്ങോട്ടാ ഉം നല്ല രസാ ഉം ഉം ഉം നല്ലരസാ, നമുകിശഷ്ടള്ളപ്പോ മക്കളൊന്നും പിന്നെ ഇങ്ങോട്ട് കേറൂല വീട്ടിലേകേറില്ല നല്ല രസാ നല്ല ഈ ഉൾ ഉള്ളോട്ടുള്ള ഏരിയ്നോണ്ട് ഉം വീട്, പൊഴാ, റോഡ് ഈ മൂന്നും ങ്ങനെ അ ആ ഈ നടൂല് ഈവി ടിന്റെ റോഡിന്റെ നടൂല് താഴ്ചയിലായിട്ട് പൊഴ വല്യ വല്യ പാറക്കെട്ടുകളുള്ള വലിയരുണ്ടെ അങ്ങനെണ്ടാവലോ ആഹ് അങ്ങനെ നല്ല രസാ
ആഹ് ഓ വെക്കേഷനില് ഫുൾ അവിടെയിരിക്കുംലേ
ആഹ് എടക്കിങ്ങനെ എല്ലാരുംകൂടി
ആഹ്
ഫാമിലി മൊത്തം അങ്ങോട്ട് പോവും അച്ഛൻ നൽകിയ ഫണ്ട് നല്ല രസ നല്ല ആ കയ്ഞ്ഞോ ആ കയിഞ് കഴിഞ് എന്നാ ശരി
ആഹ് ന്നാ ശരി